ആഹ് പിന്നെയ് ഞാൻ.
ആരപ്പത് വിളിച്ച്ക്ക്ണ് കൊറെ അല്ല കൊറെ കാലയല്ലൊ വിളിച്ചിട്ട്.
ആഹ് കൊറേ കാലായ് വിൾച്ചിട്ട് പിന്നെയ് ഞാ എനിക്ക് കൊർച്ച് ഡ്രസ്സടിക്കണ്ടി ക്ക് കൊർച്ച് ഡ്രസ്സടിക്കണ്ടിര്ന്നു ഞാങ്ങളെ നമ്പറൊ ക്ക ന്റെട്ത് ന്ന് പോയിന്നു ന്നട്ട് അപ്പർത്തെ താത്താന്റെട്ത്ത് പോയി വാങ്ങ്യതാ ന്നമ്പറ്.
അഹ് ശെരി ന്നാ പ്പ മ്മളങ്ങനെ കാണൂല്ല പ്പൊ വീടൊക്കെ അങ്ങട്ടു ഇങ്ങട്ട് കൊർച്ച് വ് ട്ടായോണ്ടെ.
ആഹ് അതാപ്പവിടെ പോയി ങ്ങളെ നമ്പറും പോയിന്റെട്ത്ത്ന്ന്. പ്പ ഞ അപ്പർത്ത് പോയി വാങ്ങ്യതാ നമ്പറ് നിങ്ങളടിക്ക്യണ പോന്ന ആരും അടിച്ചര്ലെ പ്പയ്. അപ്പങ്ങളട്ച്ചാലേക്ക് ശര്യാവുള്ളൂ ഡ്രസ്സട്ച്ചയ്ഞ്ഞാല്.
ബാല് ചെർതാവുമ്പ മുതലെ ഞാനല്ലെ അടിക്ക്ണെ.
ആഹ് ങ്ങെക്ക് നല്ല എക്സ്പീരിയെൻസ്ള്ള ല്ലെ.
ആഹ് മ്മളിങ്ങനെ അടിച്ച്ണോരെന്നെ അടിക്കണം അമ്മക്ക് ഇക്കും ന്റെമ്മട് ച്ച്ട്ട് ഇന്റെമ്മ അട്ച്ചെര്നെന്നെ ഇൻക്കും ഇന്റെ ചെർപ്പത്തില് ഇഷ്ടണ്ടായ്ണത്.
ആഹ് അതെ പോലെന്നെ ങ്ങളട്ച്ചെര്നെ ഡ്രാസൊക്കൊപ്പത്രെ ങ്ങള് ബട്ന്ന് പോയെന് ശേഷെ ക്കെ വിടെന്നും അട്‌ച്ചാ ആര്ക്കേ കൊട്ത്ത ഒന്നും ശര്യാവില്ലെയ് ഞാ ങ്ങട്ട് ങ്ങളെ നമ്പറ് കിട്ടാൻ കൊറേ തെര് ലെ വടെ അട്ത്ത് പ്പാ താത്താന്റെട്ത്ത്ന്നാണ് പോയി വാങ്ങ്യത്പ്പം.
ഉം ഞാനുപ്പത്തെ മോഡെല് ആൾക്കാര് അടിച്ച്ണമ്മാരി അങ്ങെട്ട് മോഡെൽമെക്ക്ങ്ങട്ട് കൊർച്ച് കൊർച്ച് പോയിട്ടൊള്ളു. ആന്നെ ഇപ്പ എല്ലാരു അണ്ട് കടി കൊണ്ടോവലാരല്ലെ. ഇക്ക് ഇപ്പം ഈ കടിക്കൊന്നും പോയിങ്ങാണ്ട് അട്ച്ചാനൊന്നും വെജ്ജ കുഞ്ഞാ ഞാൻ ഈ പെരീലെന്നെ ഇര് വെല്ല്യ ഒരു മിഷീനും ആ ഒരു അടിപ്പും ഇണ്ടായിനി ഇന്റെ ആ പണ്ടത്തെ ആ ഇതെന്നെ ഇപ്പെളും. പിന്നെ അയില് ഇപ്പ കുട്ടിയാൾ ഇങ്ങനെ വെരുമ്പം ഞാൻ അട്ച്ചും ഇപ്പ ഞമ്മെൾ ഞമ്മളെ പേര കു കുട്ടിയാൾക്കും ഇന്റെ പേര കുട്ടിയാൾക്കും ഒക്കെ ഞാ അട്ച്ചൊട്ക്കും പൊർത്ത്ക്ക് ഞാ ഇബെട്ന്ന് കൊണ്ടോവാന് അയകൂലാ. എന്താ തുന്നപ്പൂലീ ചിട്ടാ പണ്ടത്തെ മാരില്ലല്ലോ നല്ല ഉ
കൂലിയാണ് പിന്നെ അയിന് വർക്ക് വെക്കലും അത് വെക്കലും ആവുമ്പം പൈസ കൂട അല്ലെ.
അപ്പ ഞാം പേര കുട്ടിയാളോട് പറിം ഇമ്മമ്മ അട്ച്ചോല്ലോ കുഞ്ഞാ പിന്നെ എന്തിനാ ഇങ്ങെൾ ആണ്ട് കൊണ്ടോയ് കൊട്ക്ക്ണെ. വെറ്തെ ബാപ്പ ഇണ്ടാക്ക്ണെത് പൊർത്ത്ക്ക് പോണോ? അഹ് പോണ്ടാ പർണ് കാണ്ട് ഞാൻ ഇബെലെ ഇബെടെ പുട്ച്ചെച്ച് കാണ്ടെയ്.
പൈസ അടിക്കാൻ അയിലാ
ആഹ് അപ്പ പിന്നെ ഞാനും എന്താട്ടുംച്ച്ട്ടാ ഇബെടെ കാ കട പോയിങ്ങാണ്ട് ഞാനും പേരകുട്ടിയാളെ ഒപ്പം ഇൻക്കൊന്ന് പൊർത്ത് അറങ്ങും ചെജ്ജാ അയിനാണ് അതാ ഓലൊപ്പംണ്ട്. പോയിങ്ങാണ്ട് ഞാന് തുണി ഒലുക്ക്‌ ആവശ്യമുള്ള ഓല് എടുക്കാൻ പറയും അതിനനുസരിച്ചിട്ട് ഓല്ക്ക്‌ ഇഷ്ട്ടള്ള എടുത്തോട്ടെ അപ്പൊ നല്ല വർക്കുള്ള തുണിയാണ്ട് എടുത്താലും നല്ല മൊഞ്ചാ അടിച്ചിട്ടാലെ ഇപ്പത്തെ കുട്ടികളന്ന് പണ്ടത്തെ കു കുട്ടികളെ മാരിക്കല്ലല്ലോ നല്ല തടിയും തണ്ടും ക്കെ ഉള്ള ഉസാറുള്ള കുട്ടികളല്ലേ
കുട്ടികളല്ലേ ഉം
നമ്മള് എന്താണ്ട് അച്ചാണ്ട് ഇട്ടാലും ഓലെ മേത്തക്ക് നല്ല ഭംഗിയ
ഭംഗിയ ഞാൻ നിങ്ങള് ഇവിടുന്ന് പോയിട്ട് ഉം നിങ്ങള് ഇവിടുന്ന് പോയിട്ട് ട്ട് പിന്നെക്കീ അടിക്കാന് ഇവിടെരാളൂല്ല ഇവിടെ അത് താഴത്തൊരൂ ചേച്ചി നേരത്തെ കൊണ്ടക്ക അത് അടിച്ചത് ശരിയാവണില്ല ഞാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ ഏട്ടന്റെടു ത്ത് ആ താത്ത പോയിട്ടിപ്പോ അവരാണെങ്കി അവർക്ക് നല്ല എക്സ്പീരിയൻ ആണെന്ന് ക്കെ പറഞ്ഞിരുന്നു
അത് നമ്മുക്ക് അങ്ങനെയാണ് നമ്മള് അടിച്ചീന്ന് പോലെ അടിക്കണം ന്നാ ഒരു റാഹത്താണ് മനസിന് ക് അല്ലെങ്കിൽ പറ്റൂല പ്പന്ത കുഞ്ഞ എന്ത പരിവാടി എന്തെലുണ്ടാ.
എന്തപ്പൊര് പരിപാടി ഇല്ല.
ഉം നല്ല പുത്യേതായ്ട്ട് പ്പോ തുണിം കുപ്പായൊക്കെ പ്പ ന്നട്ച്ചാണന്ന് വിചര്ച്ചതെ എന്തെ എന്തേലും വേറെ പ്രത്യേകിച്ചെന്തേലും അയലക്ക
ആഹ് പരുപാടിണ്ടേ. പരുവാടിണ്ട് കല്യാണണ്ടെയ് കുട്ട്യോളതു അടിക്ക്യാണ്ട് ൻ്റതു അടിക്ക്യാണ്ട്.
ത്തിനൊക്ക നമ്മൾ നന്നായ്റ്റ് സീലണ്ട് കൊണ്ട്രും ദൂരെവ്ടെലും. പോയിങ്ങാണ്ട് ന്നട്ടല്ലാരു അയ്മന്നാണ്ട് മുർച്ചിട്ത്ത്ട്ട്ണ്ട് അട്ച്ചല്ലേ.
അടക്ക്യത അപ്പൊക്കെ എന്താണ് കോഡ് ഡ്രസ്സായിട്ടാണ് വന്ന്ത്തോന്ന്
ആഹ് ആഹ് എന്താപ്പൻ്റാള് വിചാര്ച്ച്ക്ക്ണ പ്പീന്നർഞ്ഞാല് ഈ കോയൻ വെച്ചിട്ടുള്ള തൊക്കെണ് വെര്നത്. പെണ്ണ്ങ്ങക്ക് അനാർക്കലി കട്ടിങ്ങോ പലേ പേരുലുള്ള കട്ടിങ്ങാണ്. പണ്ടത്തെ സെൽവാറെന്നേണ് കട്ടിങ്ങണ്ട് കൊടുത്ത്ങ്ങാണ്ട് പേരണ് മാറ്റിക്കാണോല്. നമ്മൾ കുട്ടിക്ക് ചിത്രം കാൺച്ചന്നാ മതി ഞാൻ അതേ പൊലേണ്ടാക്കിത്തരും. ആ കാര്ത്തില്ല് ഒരു പേടി പെഠിച്ചു റ്റണ്ട ന്നാലും ഞ്ഞമ്മളാ ഒര് ആ ഒരു മിഷീനും ക ത്രിക അഹ് ഞ്ഞമ്മളും ചെർപ്പത്തിലമ്മള് പിന്നാലെ കൂട്യോലാ മ്മളയ്ൻ്റൊപ്പണ്ട് പോണം അ വിട്ട്ട്ടില്ല. കണ്ണ് കൊർച്ച് കാണല് കമ്മ്യ കുഞ്ഞോ അപ്പൊ ചെ എന്താണ്. ഞാനത് എങ്ങനെയൊക്ക തുള്ള്യൊക്കൊന്നണ്ട് തായാല് ഞാനത് തുന്നയ്ച്ച് പിന്നിണ്ടാക്കി. പണ്ടത്ത മാരി ഒരിസം കൊണ്ട് രണ്ടീസം കൊണ്ടൊന്നൊക്ക നട്ക്കൂലട്ടൊ. ഇപ്പൊ ഞാന് അടിച്ചാൻ മേടിച്ച്ബ തന്നെ ഒരു മൂന്നാലീസം പറയും. ഓല്ലോ ട്. കാരണം ഈ പേരകുട്ട്യാൾ ഒരു സാനം വെച്ചാ വെചോട്ത്ത് ഉണ്ടാവൂല. ചെറുതിന്റെ കു ചെറിയ മോന്റെ കുട്ടിയെ കാത്രിക. കണ്ണ് തെറ്റ കുട്ടി കത്രിെടുക്ക നമ്മൾ വെട്ടിച്ച കണ്ടത്തിന്റെ വാ കുട്ടി ഇട്ത്ത്കാണ്ട് വെട്ടി കളിച്ചോക്ക കുട്ടി വെട്ടിയ മുറീല്ല. ആഹ്പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഇപ്പത്തെ തുണിയൾക്കറഞ്ഞാല് പണ്ട് ഫറിൻസ്. സീല ഗൾഫ്ന്ന് കൊണ്ടരല്ല അതേമാതിരില്ല പോ ഇപ്പ കനല്ലാ ഓരോ തുണി നെറ്റ് കൊതുകിനെ പിടിച്ചിുന്നതും മീനെ പിടിച്ചുന്നതും മറ്റള്ളൊര തുണിയാള്ളാ
ആഹ് അതാവുമ്പോ കത്രിക തട്ടിയാ മതി എടുത്ത കൂടെ ഒന്ന് പോയാ മതി.
അതോ വല്ല്യ കോണന ടവുല നാലും അയിന്റെ ഒരു വേല്ലേ പേരും വേല്ലേ അപ്പൊ ഞാന് ച്ചക്കാം.
ഇക്കിപ്പ ത ഇക്കിപ്പ താത്താ എന്താന്ന്റിയോ ഇക്കി ഇത് എന്ത രണ്ട് ചുരിദാർ അടിക്യണ്ട് അമ്മണ്ട് സാരി തന്നിട്ടേ. അമ്മന്റെ സാരി രണ്ടന്ന് തന്നിട്ടുണ്ട് അപ്പൊക്ക് രണ്ട് ചുരിദാർ അടിക്കണം പിന്നെ. അതൊകൊ വിചാരിച്ച് അളവ് ഞാന് ഇങ്ങനെ എടുക്കല്ലേ പണ്ടത്തെ പോലെ തന്നെ ങ്ങ്ങള് ട്ക്കല്ലേ.
അ ഞാടുക്കോ അളവ് ഞാടുക്കോ വാന്നെങ്കി കുഞ്ഞോ അങ്ങനത്തെ ചുറദാർന്താല് വിചാരിച്ച മോഡൽ പാകത്തുണ്ടെങ്കി ഇങ്ങോടും ചെയ്തോണ്ടിം ഇന്നാപ്പിന്നെ ഇന്ക് വാണഗി എട്ക കൈമാറി ഇപ്പ ഈ പണ്ടത്തെ മറവിയും ഇങ്ങനെ വയസ്സ് പ്രായു ആയില്ലേ. ഒരു ഇതാണ് ഓ
അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ
അപ്പ എന്റെ വലിയ മര്യയോള് കുറച്ചൊക്കെ അടച്ചോകുട്ടോ പക്ഷേ ഓള് ഓൾതടിച്ചും. ഓളരിംഞാൻ ആരാന്റെ ഒന്നു അട്ച്ചുല ക്ക് അതൊക്കെ ഒരു പേടിയാണ് ആരാന്റെ സാധനത്തിമെ തൊടാൻ. ഞാൻ ഇന്റേതും ഇന്റെ മക്കൾതും ഒന്ന് കേറിയത് കുറ്റുതി തുനാനല്ലാതെ. ക്ക്‌ മാക്സിഒക്കെ ഒന്ന് വെട്ടി കൊട്ത്ത് ഓള് അതുകൊണ് അടിച്ചേരും മാക്സി ഒന്നും അയിനാത്രം ഉണ്ടാവൂല അടിയൊന്നും വെ ട്ടാനും ഷെയിഡ്ണാണ്ട് ശരിയാക്കാനും കയ്യൊന്നാണ്ട് ഞങ്ങൾക്ക് പിന്നെ കയ്യ് ഞാൻ അട്ടി വെട്ടിയ കൈ്മക്കാണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഉ ഉം. ആഹ് ഇങ്ങൾതൊക്കെ പിന്നെ കൈ കഴിച്ച് നമ്മള് ചെറുതാക്കി കൊടുക്കല്ല.
ആഹ് പയ പിന്നെ അടിക്കാനുണ്ടാവും ഷേപ്പ് ആാക്കാനുണ്ടാവേ.
ആഹ് അതല്ലാഉ
ഉം അതന്നെണ് അങ്ങനത്തന്നെയെണ് ന്താണ്. രണ്ട് സരിൻഡ് അപ്പൊ അതോണ്ട് ആപത്തെണ്ട് തുണി ബാക്കി തുണി ബാക്കിണ്ടാവൂലേ ആഹ് അപ്പൊ പിന്നെ മോൾക്കോ ആഹ് മോൾക്കു ഒന്ന് അടിക്കണ ചെറുത് വിചാരിച്ചിട്ടാ. അത് അടിക്യണം പിന്നെ പുതിയ ഡ്രസ് ഉണ്ട് കല്യാണത്തിന് വാങ്ങിട്ട് അതൊന്ന് ഷേയിപ്പാ ക്കു വേണം. അപ്പൊ ഞാൻ എപ്പഴാ വേര്ണ്ടി
ആഹ് ഒയിയിവി നുസരിച്ചിട്ട് വന്നോളിട്ടോ. ആഹ് ഞാൻ ഇവടെ എപ്പഴും ഉണ്ടാവും ഞാൻ ഒട്ക്കും പോവലില്ല യോടുക്കും എറങ്ങലില്ല.
ഇപ്പ പേര കുട്ട്യാലിം കുട്ടിളക്കോ നോക്കിരിക്കുന്നല്ലേ പണി.
ആഹ്ഹാ ഒര് പണീപ്പോ നടക്കാനൊന്നും വജ്ജെ ഈ കാലും ഇതും പിൻ ചളീം പിളീം ഒക്കെ പുടിച്ച് നടക്കാനും വെജ്ജാ
ആഹ്
ആഹ് അപ്പോപിന്നെ ഞാനങ്ങനെ പോവൂല്ല
അയ്ശെരി പ്രഷറും ഷുഗ്റും അങ്ങനത്തെ കൊഴപ്പൊന്നൂല്ല്ലൊപ്പങ്ങ്ക്ക്
അതൊന്നുപ്പന്താന്നറീല അതൊന്നുപ്പങ്ങനെ കണ്ടിട്ടില്ലല്തുവരെ അതൊക്കെ ഞാന് അപ്പൊയ്നെന്തായ്ന് ഞാപിട്ച്തിന്ന്വൊന്നുല്ല എക്ക് പേടിയാണ് കാരണം ഈ കാ ആഹ് അന്ന് നമുക്ക് ഇല്ലാത്തോണ്ട് അങ്ങനെയായി അപ്പൊ പിന്നെ അങ്ങൻതന്നെ പ്പ്ളും ആഒര്തീ
ആഹ് അതന്നെ അതോണ്ട് ങ്ങള്കയ്ച്ച്ലായ്
ആവ്സനം പിന്നെ ഒര് എടർച്ചെന്തോ ങ്ങൻത്തെന്തോണ്ട്ക്കി പിന്നെ രസൊള്ളതൊക്കണ്ട് കിട്ടിയ വല്ല ചക്ക് കൂട്ടാനൊന്ത്ക്കെണ്ട് പിൻ റ്റ് ഭയ്ങ്കര ഗ്യാസ് മാരി‌ക്കെ ആഹ് വയറ്ങ്ങട് വേന്ന് കെട്ടും
ആഹ് ആഹ് ചക്കക്കൂട്ടാന് വെക്കല്ല്ല വെച്ചാ വെക്കല്ല്ല ആട്ക്കളേല്
ചക്ക കൂട്ടാനൊക്കെ ഞാൻങ്ങനെ പറയ്മ്പണ്ടാക്കും ഓൽക്കയ്നൊന്ന്ഷ്ട്ടില്ല ഓൽക്ക് ഭയങ്കര അതാണ് ആഹ് ഓല് പറയും ഏഹ് മ്മാക്കുംമാണ്ടിണ്ടാക്കാണ് ഓൽക്കത് കൂട്ടാനുംഷഉല് പ്പയ്ന്റെതൊന്നും പ്പത്തെ കുട്ടികൾകക്കെയ്ന്റെതൊന്നും ഇല്ല്യാ
ആഹ് അത് ന്താച്ച ത്പോലൊരെടുത്തിട്ട്
ഞാനെ ഓല്ക്ക് പണിം വേഗം കൊണ്ടരു പന്ത്രണ്ടൊര് ഒരു മണിയാമ്പോ പണിയൊണ്ട് കിച്ചൺല് ഒര്തുല്ല ഫോണമ്മ കാല്ക്കു ഒവു അവുത്ത്ക്ക് കുൽച്ചങ് കേറ്യാ പിന്നെ ഓല് ഉച്ചക്ക് ചോറിന് എർ എറങ്ങെരും ഒര് ഒന്ന് രണ്ട് മണിയാകും കുഞ്ഞ്ങ്ങക്ക്ണെങ്കില് പന്ത്രണ്ട് മണിയാവ്മ്പോര്ക്ക് പള്ളിലാത്തല്ല അപോപ്പിന്നെ ഞാന് ഹൊ ഒര് തുള്ളികഞ്ഞില് വെള്ളത്തില് കൊറച്ച് രണ്ട് മണി വരും റ്റ്റ്റ് വേണ്ടന്നാലുംത് കുടിച്ച്പോം തേങ്ങന്തേലും ഒതുക്കി വെച്ചിച്ചിട്ടുണ്ടാവോല് അപ്പതും കുട്ടിങ്ങാണ്ടേ നുള്ളിക്കൂട്ടി കഞ്ഞി കുടിച്ചാചാലാഒര് ഒണക്കല് നുള്ളിക്കൂട്ട ആഹ് അങ്ങനെ എന്തെങ്കിലക്കൊന്ന് ഓല്ണ്ടാക്കി വെക്കൂട്ടോ പിന്നെ ഇല്ല കാക്കുനിപ്പത്ര വല്ല്യ സീനൊന്നുല്ലോ ല്ങ്ങനെ പൊറത്ത് പോകും ഇവ്ടൊര് കടട്ട് കൊടുത്തക്ക്ണ് വല്യ മോന് പെരേല്ങ്ങനെര്ന്ന കണ്ട്ട്ട് ച ക്ക്വാണ്ടാ പിന്നെ ഇപ്പാക്കുംമ്മാക്ക്ള്ളത് ചെറുതായിട്ട്ക്കെ പണിട്ത്ത്ന്നെ കിട്ട്യാപ്പാക്കൊര് സന്തോഷല്ലേ ന്റെ മക്കള് കരച്മ്മാന്ന് പേടിച്ച്ട്ടൊന്നും പറ്റൂല്ലേ അഹ് ഓൽക്കൊര്തല്ലേ ന്ന് വിചാരിച്ച്ട്ട് ആഹ് ഓൽക് ഓല്ണ്ടാവ്മ്പോ എൻക്ക്ങ്ങനെ വല്യത് പാട്ടാ ആഹ് ഓഹ് അള്ളാ നല്ല ആയ്സ്സ് കൊട്ക്കട്ടെ ആരോഗ്യം മൂലക്കലൊന്നും കൊറെ കെടന്നീ മക്ക ക്ക് ബുദ്ധിമുട്ട്ല്ലാതെ കെട്
അതന്നെ എന്നാ പറയണെ ങ്ങള്പ്പം ങ്ങളെ വീട് പണിയൊക്കെ കഴ്ഞ്ഞൊപ്പം
ഞങ്ങള്പ്പോ ആഹ് പേരെതന്നാ പഷെ മറ്റ് റ്റോല് ഒരാള് വേറെ പെരേക്ക് പോയ് ഒര്കുട്ട് ട്ടി മറ്റൊല് ആഹ് മൂത്തമോൻ ബാക്കിയൊക്കെബ്ടെത്തന്നെണ്ട് ആഹ് ആഹ് ഓലൊക്കെവ്ട്ണ്ട് ഒന്ന് പൊറത്താണ് ഉം പോല് ഓൽക്ക്പ്പം മൂ മുന്നാൽ മൂന്നാല് മൂന്ന് കുട്ടികളായ്‌ ഓന്ക്ക്ങ്ങനെ എല്ലാരെ എടക്കെടക്ക് ഇച്ചൊര് പുടിയാട്ട്ടൂലൈ കാരണം എല്ലാർക്കും കുട്ട്കളും മക്ക് ക്കൊള്ങ്ങട്ട് വരുമ്പോ എന്തേലും പരിപാടീണ്ടാവ്മ്പല്ലാരും കൂടിങ്ങട് വരും ത്ത്നങ്ങനെ ആഹ് ഒര്താണ് ന്ക്ക് ഓഹ് ഞമ്മള്ട്ത്തെ ചേലല്ലാത്
ആഹ് പിന്നെ എന്തേലും പെരുന്നാൾ പെരുന്നാക്കൊക്കെ നിങ്ങഒന്ന്ച്ച്ട്ടല്ലേ കൂടല്
ആഹ് അപ്പൊ എല്ലാരും കൂടി ഞമ്മ് ആഹ് ഒക്കെല്ലാ പണിങ്ങ് പണി അന്ന് വെപ്പും തീനി ഒന്ന്യുല്ല അവനാൻ്റോടെ ഇവിടെത് കൊ ഇവടെണ്ട് ണ്ട താ ഇപ്പൊ വന്നപ്പ കൊർച്ച് രണ്ട് മൂന്ന് കൊല്ലായിറ്റേ. അപ്പൊ ഈ അയ്ല്ക്ക്ത്ത്കാരൊന്നും വിളിച്ചന്ന്ല്ല ആഹ് ഓലുംണ്ടല്ലേ ഓല് എന്താ ഇവ്ടെ മ്മ് ഞമ്മക്ക് പൈസങ്ങട് കൊട്ത്താമതി ഒന്നുംണ്ടാക്കണ്ടാന്ന് പുറത്തുന്ന് സാനിന്റെ പ അബല് മക്കളന്ന എന്താട്ടോ അവിടെ ഏൽപ്പിച്ചും എന്നിട്ട് മരുക്കളോട് പറയും ന്നി ഒന്നും വേണ്ടാ ഞങ്ങൾ വേഗം നിസ് കാരം ഇനി പണി കഴിച്ച റെഡിയയിന്നോളി ഇങ്ങക്കുള്ള ചോറാണ്ട് വരുന്നറയും പറഞ്ഞമാരിത്തന്ന ആ നേരാവുമ്പ യാലക്കത്തെ ചെക്കനെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കീ കറി മുലട്ടള്ള കൊണ്ടുവരുമ്പോ ഇപ്പൊ പെരാള് വെപ്പ പെരുന്നാക്കൊന്ന് എന്തായിട്ടും ആ അത് ആ അത് ആ ചെക്കന ല്ലത്ത കൊണ്ടു നമ്മടുക്ക് നാല് ബക്കറ്റ കൊണ്ട ഈ ബക്ക റ്റ്ബിരിയാണി എന്തൊക്കൊന്ന് ച്ചിട്ടാ പലേതും ഉണ്ട് ഇപ്പ അങ്ങനെക്കാട്ടപ്പൊ കൊറച്ചായിട്ട് ഇപ്പൊ ഇക്ക് പറ്റാന്ന് പറഞ്ഞാല് രണ്ട പറ്റം ഞാൻ എടുത്തു കഴിഞ്ഞായിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ട പിന്നെഓരിക്കൊക്കെലൊക്കെ പോണെങ്കിൽഓരിക്കോരെ പെരേലേക്ക് പോണ്ടേ ഒരിസത്തേന് ഞാന് പറയും ഒരീസത്തേന് എല്ലാരും കൂടി ഒപ്പാണ്ട് പോയിക്കോട്ടേന്ന് അന്ന് ഇവിടെ ഉള്ളവരോ ഞാനും ഞാനും കാക്കയും
ആഹ്
ഇവ്ട്തെ ബാപ്പേം കൂടി ആഹ് ഇവിടുത്തെ വാപ്പീ കൂടി പിന്നെ പിറ്റെന്ന് വൈകുന്നേരം ആകുമ്പോതെന് പ്പൊ എനിക്ക് തോനെ പണിയെടുക്കാന്ന് ച്ചാ ഭയങ്കര
ആഹ് ആഹ് അപ്പൊ പിന്നെ അവർക്ക് ആഹ് ന്നാലും ഇപ്പൊ പ്രായമാവുമ്പൊ ഇണ്ടാവണ വയ്യായികതന്നെയാണ്
ഓലിക്കുന്നെനന്നല്ലേ കുഞ്ഞ ആ ഹ് ഞാൻ വിളിച്ചണ്ട് ഇട്ടോ കൊറച്ച് പണിയുണ്ടേ ആഹ് കുട്ടി കരയുന്നു പോയി ഉറക്കണമ് ആഹ്
ആയിക്കോട്ടെ ശരി